അതെന്ത് വർത്താനം
നല്ലതന്നെ സുഖം അവിടെ
ആ സുഖംസുഖം ഞാൻ നേരത്തെ എന്തൊന്നും കേട്ടിട്ടില്ലട്ടോ
ആഹ്
മ്മ് കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടേനി പക്ഷേയൊന്നും കേൾക്കാൻ പാ പറ്റിയിലല്ല എനക്ക്
ആ ആ അത് കൊഴപ്പില്ല
ആ
ഫ്രീയായി
ഫ്രീയായിരുന്നു ഇതുവരെ ചായടിച്ചിട്ടില്ല
ഏ ഇനി ചൂടായണ്ട് ചായക്കുടിയിണ്ടോ ആ ആ അയശേ ചായക്കുടിയിണ്ടോ മ്മ് ആ ആ ഇവിടെയങ്ങനെത്തന്നെയാണ് ആ
ആ പിന്നെ വേറെന്തക്കെയാ
വേറക്കെ നല്ല സുഖം
കടിയൊക്കെണ്ടാക്കുവോ ചായക്ക് ഈവനിംഗ്
കടികളൊന്നുല്ല ഞങ്ങള് എന്തെങ്കി ബേക്കറി പിന്നെ ചെലപ്പം പണി കഴിഞ്ഞ് വരുമ്പോയെന്തെങ്കിലും കൊണ്ടുരും കടയിന്ന് പൊക്കവടൊക്കയിട്ട് ആ അല്ലാതെവിടെ ഉണ്ടാക്കലൊന്നുല്ല
ഇവിടെ ചെലപ്പ നിർബന്ധ ചെലപ്പ ആർ കിട്ടിയില്ലെങ്കിലൊന്നും കൊഴപ്പില്ല ആ
നേ എന്താ പറയാ ഈ രാത്രിയികൾക്കില്ല ഫുഡെങ്ങനെ ഇപ്പിണ്ടാ വെക്കണോ അതോ ഒന്നായിട്ട് വെക്കുവോ
ഫുഡ് ആ ആവശ്യം ഉണ്ടെങ്കി ഉണ്ടാക്കൂ അല്ലെങ്കിൽ ഉണ്ടാക്കൂല ഇന്നിപ്പോ കല്യാണ ഉണ്ട് അപ്പൊ ആണുങ്ങളൊക്കെ അങ്ങോട്ട് പോവും അപ്പൊ ഞങ്ങൾക്ക് മാത്രേള്ളൂ ഉണ്ടാക്കിയാ മതി കുറച്ച് അങ്ങനെ ചെിലപ്പോ കയ തികയൂല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കൂല്ലെങ്കി ഉണ്ടാക്കൂല അങ്ങനെ
ശരി ഞങ്ങൾക്ക് ആദ്യം ഇവിടെ നിർബന്ധം ന ഞങ്ങള് ആദ്യം നമക്കവിടെ രണ്ട് നേരം നിർബന്ധേനി ചോറുണ്ടാക്ക ചോറ് ങെ ഉണ്ടാക്കല് ഇപ്പൊ നമുക്ക് വിറകും പിന്നെ അതേമാതിരി ഗ്യാസും ഒന്നും ഇപ്പൊ കിട്ടാനില്ലല്ലോ
ആഹ് അപ്പ ഒന്നാകെ ഉണ്ടാക്കല
ഇപ്പൊ ഒന്ന് ഒരുമിച്ച് വെ കല പിന്നെ വേറെ അങ്ങനെ ചെറുങ്ങാൻ ലാഭിക്കാലോ അത് രണ്ട് നേരം ഈ വെള്ളം തിളച്ച് വരുമ്പോത്തന്നെന്ന നല്ല വിറകുവാണല്ലോ
ആ ആ ഞങ്ങൾക്ക് വിറകലൊന്നും ബുദ്ധി ബുദ്ധിമുട്ടില്ല കേട്ടോ
ആഹ് ആഹ് അവിടെ എങ്ങനെ ആ നിങ്ങൾ ഉണ്ടാക്കലാണോ അതോ മില്ലിന്ന് കിട്ടോ ആഹ്
വിറക് രണ്ടും എട്ടായിട്ടും ഞങ്ങിപ്പോ വാങ്ങിക് കല്യാണം കഴിഞ്ഞിന്റെ ശേഷം ഇവിടെ റബ്ബർ തോട്ടായതുകൊണ്ട് ഈ റബ്ബ മൂത്ത റബ്ബറാളൊക്കെ മുറിച്ചു മാറ്റുമല്ലോ അപ്പൊ അയിന്റെ ആൾക്കാരെ വിളിച്ചു പറെം ഇങ്ങനെറബ ബറുണ്ട് വേണങ്കി കൊണ്ടയ്ക്കോളീന്ന് അങ്ങനെ പൈസ ഇല്ലാതെ ഞങ്ങള് അങ്ങനെ എടുത്ത കൊണ്ടും നമുക്ക് വണ്ടിന്റെ പൈസ മാത്രം നോക്കിയാ മതി വിറകിന് പൈസ വേണ്ട അങ്ങനെ കിട്ടും അങ്ങനെ കൊറെ കൊണ്ടുന്ന് ഇപ്പ ഈ കൊല്ലാണ് റബ്ബർ കഴിയണത് പിന്നെ കുറേ എന്തോ വേറൊരു കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തോ തെറ്റ്കണ്ടോ അങ്ങനെ എന്തോ ഇവിടെ പറയ്ണ കണാം
ആഹ് ആഹ്
അപ്പൊ അയിന്റെ കൊറെ എണ്ണണ്ട് നോക്കപ്പോ കഴിഞ്ഞോള്ളു ഇനി ഈ കൊല്ലം ഇണ്ടാക്കണം കൊറെ ചെകിരിണ്ട് ചെകിരിക്കൊന്നിനും ബുദ്ധിമുട്ടില്ല
അതേപോലെ വിറകിന് ബുദ്ധിമുട്ട് കാര്യങ്ങളൊ ളില്ല പക്ഷെങ്കിലും ഇനിയിപ്പ എങ്ങനെ ഇനി വ ഞാൻ പോകുന്നത് എങ്ങനെ അറിയില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ ഗ്യാസ് ഒന്നും ഇല്ലെങ്കി. പിന്നെ ഇപ്പൊ എല്ലാ വിറകെൻ യൂസ്യ്യുമ്പളേ ഉപയ്ക്കുമ്പോ അമ്മക് അ പ അങ്ങനെ ചെറിയെ
ഗ്യാസ് ഇപ്പൊ കൊഴപ്പല്ലല്ലോ ഗ്യാസ് കിട്ടിട്ടുണ്ടല്ലോ
അല്ല അങ്ങനെ ആദ്യൊക്കെ പറഞ്ഞീനല്ലോപ്പൊ ഗ്യാസ് കി അ ല്ല എന്തേയ്‌ നാല്പ്പത്തെട്ട് ഈസോെ കയല കിട്ടൊള്ള അങ്ങനെങ്ങനെ പറഞ്ഞീനല്ലോ ഞങ്ങക്ക് ഇവിഡെഖ്യ ന ആ ഇപ്പൊ ഈ ഞങ്ങക്ക് ഗ്യ ഞങ്ങളെ വീട്ടില് ഗ്യാസേ ഇല്ല അപ്പൊ ഞങ്ങള് വെറകുമലെന്നെ ഫുള് അപ്പൊ പിന്നെ ഒന്നായിട്ട് വെക്കപ്പോ ഞ ഇപ്പൊ ഗ്യാസ് ഇല്ലെങ്കി ഇഞ് ഇപ്പോ ഗ്യാസ് ഉപയോഗി ക്ക്ണോൽക്കും വെറക് വാണ്ടി യേരൊല്ലോന്ന് പേടിച്ചിട്ട പപ്പ അങ്ങന മുക്ക് വെറകിന് കൊറയോലോ ഞങ്ങക്ക് ഇത് പോലെ റബ്ബർ തോട്ടണ്ട് ഞങ്ങള് വീട് ന് ചുറ്റും
ആഹ്
ങ്ങളീ കാറ്റൊക്കെണ്ടാവുമ്പ അങ്ങനെ വെറക് വെറക് ഇണ്ടാക്കാനൊക്കെ പോകും. പിന്നേ ഇന്റെമ്മാന്റെ കുടീലവടണ്ടേ മില്ല്ന്ന് വെർ ഫ്രീ ആയി് കൊട്ടും ഇങ്ങനെ ചെറിയ ചെറിയ ണങ്ങൾ ഇണ്ടാവോല്ലോ ആഹ് ആ കഷ്ണങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും അപ്പ അത്
ത്തെന്താ
പിന്നേ വണ്ടിക്ക് പൈസണ്ടായാമതി
ആഹ് ഗ്യാസ് എ ന്താ ഇങ്ങളുപയോയ്ക്കാത്ത്
ഗ്യാസ് പിന്നെ ഞങ്ങള് ബാപ്പാക്കൊര്പ്പീടിക ഇണ്ടായപ്ലെ ആ ഗ്യാസ് അങ്ങനെ
അഹ് അങ്ങിട്ട് പോയിട്ടിണ്ടാവും ഉം
അല്ല ഇവിടെ ഇണ്ട് ഗ്യാസ് ഇൻ ഞങ്ങള് ഓ വാങ്ങി രണ്ട് ഉം പിന്നെ ഞങ്ങക്ക് എന്താറിയൊ ഞങ്ങക്ക് ഗ്യാസിണ്ടായാല് ആ ഞങ്ങളിനി ഗ്യാസ് ഞങ്ങൾ ഇണ്ടായ സമയത്ത് ഞങ്ങൾ ഗ്യാസമ്മെ വല്ലാതെ യൂ ഉപയോഗിക്കലില്ല
ആ
ല്ല ഗ്യാസുമ്മല് വെല്ല ഇവിടെ ആർക്കും വല്ല്യ ഇഷ്ടല്ല ആ അയ് അയ്മുൽ പലരും ചെയ്യണ അവിയൽ ഇവ്ട അയ് ക്ക് വല്ലാതെ ഇഷ്ടല്ല ക്ക് ഇങ്ങനെ അടു പ്പിലന്നെ വെറകുംമലെന്ന
ആഹ് ചെലോൾകൊക്ക ഒണ്ട്. ഇവ്ടെ ചോറ് അങ്ങനെ ഗ്യാസ്മ വെക്കാൻ പറ്റൂല ബാ ക്ക് ഒക്ക ഗ്യാസ്മ വെ ച്ചാ കൊഴപ്പല്ല. ചോറ് അടുപ്പത്ത്ക്കണം. ആ നമ്മള്ണ്ടല്ല ഈ റൈസ് കുക്കറിൽ ഇണ്ടാക്ക്ആ
കെടക്കണ ഇവിട ആർക്കും ഇഷ്ട
ആഹ്
അ ആഹ്
പിന്നെ മയക്കാൽ ത് ങ്ങനെ
ഹലോ
ആഹ് ആഹ് കേക്കണ്ട് പറയ്
ആഹ് ആഹ് ആ എറൈസ് കുറല്ലേ കേക്കലാ
അങ്ങനെയല്ല മയക്കാലത്ത് ചെലപ്പോ ഞങ്ങള്ട അടുപ്പുമ്ക്ക് വെള്ളം ചാടല്ണ്ട്. അങ്ങന വരു ആണങ്കില് ഇണ്ടാവലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലൊക്ക അങ്ങനെ ആയിരുന്നു. മ്മ് എന്ട്ട് ഇനി ഇകൊല്ലം ഇങ്ങനെ ആവ് പ്പൊ സീറ്റൊക്ക റെഡിയാക്കണം ന്നൊ പറയണണ്ട് യാമ്പോ പിന്നെ ഗ്യാസ് പിന്നെ പെട്ടെന്ന് കിട്ട്ണണ്ട് ട്ടാ ബുക് ബുക്ക്‌ ചെയ്യുമ്പോളൊക്കെ കിട്ടല്ണ്ട്
പിന്ന ഞങ്ങള് ഉപയോഗിക്കാത്തൊണ്ടു ഞമ്മക്ക് പിന്ന ഗ്യാസ് കിട്ടിയാലും കിട്ടിയില്ലേലും കൊഴപ്പ
ആഹ് ഞങ്ങള അയൽവാസിയി ഒരു വീട്ണ്ട് ഓൽക്ക് ഒരു ഗ്യാസ് എത്രോ കാലം വരെ നിക്യോലു ഒരു കുറ്റി ഓല് ഫുള്ള് അടുപ്പത്താ ചായ മാത്രം ചെൽപ്പോ ഗ്യാസുമ്മെ
ആയി ഇനി അതെ അതമാതിരി ഞങ്ങളത് ഇവി ഞങ്ങളെ വീട്ടിൽ നല്ല രസണ്ടായി ഇതമാതിരി ഗ്യാസ് ഏഹ് ഈ ആറു മാസത്തി തീർന്നി ല്ലെങ്കില് പിന്നൊക്കെ ഗ്യാസ് കിട് എന്ന്ള്ളൊരിത് എങ്ങനെ ന്യൂസ്‌ കേട്ടേല് ഗ്യാസ് ഉപയോഗിക്കാൻ- ത്തോണ്ട് ഞങ്ങക്ക് പെട്ടെന്ന് അതിന്റെ ആവശ്യല്ല- ആ അങ്ങനെ ജ്ജ് ഞങ്ങള് ബുക്ക് - യ്യ്ല്ലാ- ഇത് കേട്ടപ്പോ ഞാൻ ബേജാറായിട്ടോ- എന്നിട്ട് ഞങ്ങളതുവരെ കരുതില്ല ആ കിട്ടി അതല്ല പറഞ്ഞത് ഞങ്ങൾ ഇതിന് മുമ്പ് ഗ്യാസ് വീട്ടിലുള്ള സമയത്ത് ഞങ്ങൾ അല്ലാതെ ഉപയോഗിക്കലില്ലന്ന് ഞാൻ പറഞ്ഞല്ലോ? ഞങ്ങൾ കൂടുതലും- കണ്ണലിലാണ്- അപ്പൊ ഞങ്ങള് ഈ ഗ്യാസ്- ത് പിന്നെ ഉപയോഗിക്കാതെ ഞങ്ങൾ കുറെ ആറു ഏഴു മാസമായിട്ട് ഞങ്ങൾ ഗ്യാസ് തീർന്നില്ല-
ആ
അപ്പൊ പിന്നെ ഇത് തീരണല്ലോ തീരാതെ ഇത് വേറെ ഇത് കട്ടായി പോകുമെന്ന് പേടിച്ചിട്ട് വെറുതെ- വലീയൊരു കൊടുക്ക ത പ്പിച്ച്, തളുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങള് വെറുതെ ഗ്യാ ത് ഇനികളയാന് വേണ്ടീ- കിട്ടൂല എന്ന് പേടിച്ചിച്ച് കട്ടായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരെ- അ ആയിട്ടുണ്ട് അത്രയും ഞങ്ങൾക്ക് നിന്നിട്ടുണ്ട് എനിക്ക് ഗ്യാസ്
ഗ്യാസ് ഇല്ലേ
നിക്കാ എന്ന് പറയുമ്പോ തീരെ ഉപയോഗിക്കാത്തതൊണ്ട് തന്നെയാണല്ലോ ഇത് ഒന്നര മാസം രണ്ട് മാസം ഇടക്ക് രണ്ടു മാസം മാക്സിമം ബോളിന്റെ വീട്ടില്
ആ ആ ഞങ്ങടെതും അങ്ങനെ തന്നെ ഒന്നര മാസം ഇപ്പൊ നോമ്പിന് മറിച്ച് നിറ- വച്ചിട്ടിപ്പ മിഞ്ഞാന്ന് കഴിഞ്ഞു
ആന്നില്ലേ ആ അത് നിങ്ങള് ഫുൾ അയ്മലായിട്ട ആ ആ നോർമല് ഒന്ന് രണ്ടു മാസക്ക തന്നെയാണ് നിൽക്കുള്ളൂ കാരണം അടുപ്പത്തെ- എല്ലാരും ചോറ് മാത്രേ വെക്കുള്ളൂ ബാക്കി ഫുള്ള് ഗ്യാസ്മ്മന്നെര്ക്കും
ആ ആ അതെ ഉം
പിന്നെ എന്താ മക്കളൊക്കെ എവിടെ? ഇന്ന് വെക്കേഷനൊക്കെ ആയോണ്ട്
വെക്കേഷൻ ആയിട്ട് എവിട്ക്കും പോയിട്ടൊന്നുല്ല. ട്രിപ്പ് ഒന്നും പോയിട്ട ട്ടില്ല.
എങ്ങനെ പോവാ ചൂടുകൊണ്ട്? വീട്ട്ന്ന് പൊറത്തെറങ്ങാൻ തോന്നൂല. പിന്നല്ലെ ട്രിപ്പ് ചൂടല്ലേ അയ്നോത്രം.
ആ അതന്നെ. പിന്നെ അതുകൊണ്ടല്ലട്ടോ ഞങ്ങ മരിപ്പ് ഇണ്ടായിരുന്നു ഞങ്ങളെ ഉമ്മമ്മ മരിച്ച് അപ്പൊ പിന്നെ പോയീല
ആ അയ് ശരി ആ പിന്നെ ഇതിന് ചൂടല്ലേ നല്ല അവിടെങ്ങനെ കാലാവസ്ഥ നല്ല ചൂടല്ലേ
ആഹ്
ഉം നല്ല ചൂട് ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ പിന്നെ ഇന്റർ അത് വെച്ച് നോക്കാണെങ്കിൽ ഇവിടെ കുറച്ച് തണുപ്പാട്ടാ ഇവിടെ പാട ഏരിയാണ്
ആ ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ പാടത്തിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ അ അടുതല്ല ഏരിയന്നെ അം ഇതേപോലെ എന്താ പറ റബർ തോട്ടങ്ങളും പാടും കവുങ്ങും
ആ സെയിം അതന്നെ ഇവിടുത്തവും ഒക്കെ റബർ തോട്ടം പാടും
ഇന്റെ നാട്ടില് പെരും ചൂടാ
ആ ഇന്റോടിം അങ്ങനെന്നെ ഇന്റെടെ ഞാൻ ഇവിടെ ചൂടാണന്ന് വിചാരിച്ചു നിന്ന് ഞാൻ ഇന്റെ വീട്ടിപ്പൊ വെക്കേഷനിൽ ഇപ്പ മദ്രസിന് കുറച്ച് ഒഴിവ് കിട്ടിയ സമയത്ത് ഞാൻ ഇന്റെ വീട്ട്ക്ക് പോയിനേ അപ്പൊ അവിടെ പോയീലും ചൂട് അപ്പോളാണ് ഇവിടെ ചൂടില്ലാന്ന് മനസ്സിലാവുന്നത്
ഇല്ല്യാന്ന് മനസ്സിലാവണ് ആഹ്
ഉം അവിടെ പെരും ചൂടാണ് ഞങ്ങള് നിലം തുടച്ചിട്ട് അച്ച കിടന്നുറങ്ങിക്ണ് അത്തറയും തറമ്മല് ചൂടോ
അത്രക്ക് ചൂടാ ഞാന ഇ ഇപ്രാവശ്യം ഇങ്ങനെ മരണമിതെക്കെ ഉണ്ടായത് കൊണ്ട് മദ്രസിന് കുറച്ച് ദിവസം ലീവ് ഉണ്ടായിരുന്നല്ലോ പത്ത് ദിവസം ആഹ് ആഹ് പ ഞങ്ങൾക്ക് മരിപ്പൊക്കെ ഉണ്ടായത് അപ്പൊ എനിക്ക് പോവാൻ പറ്റിട്ടില്ല അപ്പൊ അവിടു ചൂട് ഇത് ഇക്കെല്ലാം ചൂട് അനുഭവിച്ചിട്ടില്ല അവിടുത്തെ ഉം പി പിന്നെ മറ്റേത് അവിടെ ചൂടിന് പോയാട്ട് ആകെ കറുത്ത് കരിവാളിച്ച് ചുടുകുരൊക്കെ പൊന്തിയ ഒരു കഥാവും അവിടെ പോയി നിന്നാൽ ആകെ കറുത്ത് കരിവാളിക്കും പറയാ.
കറുത്ത് കരുവാളിച്ച് പോവൂല്ലേ? ആ അങ്ങനെ തന്നെ അവസ്ഥ. ഒന്നാത് അവിടെ ഒരു നല്ല ഒരു പറമ്പ് ഏരിയാണ്. അധികം മരങ്ങളൊന്നും ഇല്ലാത്ത അതുകൊണ്ടാണ് അത്രയും ചൂട് വരണത്. എനിക്ക് ഒരു വീടിനെ ചെറുങ്ങനെ തണലിനൊരു മരമൊക്കെ നേരെ ഉണ്ടെങ്കില് വീടിന്റെ നേരെ മുകളിലായിട്ടുണ്ടെങ്കി
ഒന്നൂല്യ.
ആഹ് ഇപ്പൊ ഇവി ഇവടെ നല്ല സുഖാട്ടോ. ഇവിടെ അയിനത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ സുഖമാണ് ഇവിടെ മരങ്ങളാണ് കാടാണ് മുന്നില് പിന്നെ ഒരു പേടിയുണ്ട് പാമ്പിന്റെ ചേരന്റെയും പേരുണ്ട് പാട- കൂടെ നന്നായിട്ടാ ജന്തുക്കൾ എഴഞ്ഞ് നടുക്കണ കൊണ്ട് പേടിയാണ് ഇപ്പൊ ഫുള്ള് അല്ലേ വരുന്നത്
ഇവിടെ ഉണ്ട് അത് പക്ഷെ ഇവിടെ പൂച്ചകളുണ്ട് കേട്ട ഞങ്ങടെ ഇവിടത്തെ ഉപ്പാക്ക് പൂച്ചേനെ ഭയങ്കര താല്പര്യവാ അപ്പൊ പൂച്ചകള് ഉള്ളത് അതുകൊണ്ട് ആവോ ഈ പറമ്പ്ക്ക് കടന്നിട്ടില്ല ഇതുവരെ താഴത്തൊക്കെ കാണലുണ്ട് പൂച്ചകളുണ്ടായാ വരൂല എന്നൊക്കെ പറഞ്ഞ് കേക്കലണ്ട്
ഉം എന്നാ ആയികോട്ടേട്ടോ എന്നാ ശ
ആ ആ ആ